ഹലോ ആഹ് കേക്കാം കേക്കാം കേക്കുന്നില്ലേ.
ആഹ് ഒണ്ട്.
ആഹ് ആഹ് ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം.
ഓ അങ്ങനെ പോവുന്നു സുഖായിട്ടിരിക്കുന്നു. മഴയുണ്ടോ അവിടെ മഴയുണ്ടായിരുന്നോ രാവിലെ.
മഴയൊന്ന് ചാറിപ്പോയി മൂടി നിക്കാപ്പോ. വെയിലില്യ. ആഹ് വെയിലില്യ പക്ഷെ മൂടി നിക്കാ
ആഹ് ഹാ ആഹ് രാവിലെ സ്കൂളിൽ പോവാൻ നേരത്തായിരുന്നു മഴയായിരുന്നു എ എന്നാലും വലുതായി ട്ടിലാരുന്നോണ്ട് വല്യ കൊഴപ്പോന്നും തോന്നിയില്ല.
ആഹ് ഇവിടെയൊന്ന് ചാറിപോയി സ്കൂളിക്ക് എറങ്ങുന്ന നേരം. അത് കഴിഞ്ഞപ്പോന്ന് ആഹ് സ്കൂൾ ബസിനാണ്
ആഹ്.
അവിടെ പിള്ളേര് എത്ര പേരാ
രണ്ടു പേരാണ് ഒരാള് സ്കൂളിൽ പോകുന്നയാള് ഒരാള് കുഞ്ഞാണ്
കുഞ്ഞാനല്ലെ ആഹ് എത്ര വല്യ കുട്ടിയാണ് എത്രാം ക്ലാസ്സിലാ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ
ആഹ് എന്താണോ
ആഹ് റേ ആഹ് റേഞ്ച് ഇഷ്യൂ ഉണ്ടോ ഞാൻ കട്ടായോ വിചാരിച്ചു
ആഹ്
വല്യ കുട്ടിണോ സ്കൂളില്
ആഹ് ഒരാള് ഏഴാം ക്ലാസ്സിലാ ആഹ് രാവിലെ അയപ്പൊ നേരത്തെ പോണം അടുത്തല്ല ഇന്ന് പോണം അപ്പൊ ന്ന് കൊണ്ട് ബസ് കേറ്റാൻ വേണ്ടി ഇച്ചിരി അങ്ങോട്ട് ഡിസ്റ്റൻസ് ഉണ്ടേ അടുത്ത് വരെ സ്റ്റോപ്പിന്റെ അടുത്ത് വരെ ബസ്സ് വരത്തി
ആഹ് ആഹ്
ഉച്ച കൊണ്ടു വീടണം അപ്പം സ്കൂട്ടറെ കൊണ്ടു വിടുമ്പോ മഴയാണെങ്കി നല്ല ആഹ് കുഞ്ഞി നനയൊ റൈൻ കോട്ട് ഇട്ടാലും കൊറച്ചൊക്കെ നനയുവ
അതെ ആഹ് സ്കൂൾ ബസിലാണോ?
ആഹ് സ്കൂൾ ബസ്സ അവിടെ വരെ പോണേ എന്നിട്ടാ സ്കൂൾ ബസ്സൊക്കെ
ആഹ് ആഹ് തിരിച്ച് വരുമ്പഴും പോണോ പോണം
ഉം ഇവിടം വരെ വരുന്നെ നമ്മളിപ്പോഴത്തെ സൗകര്യത്തിന് ആഹ് സ്കൂള് മാറ്റി വേറെ ചില സൗകര്യങ്ങളൊക്കെ നോക്കി
ആഹ്
ഉം
പിന്നെ ചെറിയ കുഞ്ഞ എത്രല്ല അപ്പൊ
കുഞ്ഞാണ് ആഹ് രണ്ട് വയസേയുള്ളൂ ഉം
രണ്ടു വയസ്സ് ആഹ് അംഗൻവാടില് പോവാനായിട്ടില്ല
ആഹ് ആയിട്ടില്ല കാരണം ആടെ ഉറക്കം കാര്യവും ഒക്കെ നോക്കിയായിരിക്കാം അ കാര്യക്കെ
ആഹ് ആഹ്
ഇപ്പം പിന്നെ കിളക്കു
കിടക്കുവല്ലേ ഒറങ്ങായിരിക്കും
ഉറങ്ങുവാ ഒറ
ആഹ് രാവിലെ കഴിച്ചിട്ട് കെടക്കാവൂല്ലേ
ആഹ് ചെലപ്പോ അങ്ങനെ കഴുപ്പ് കാണും അങ്ങനെ കെടന്ന്
ഞ്ഞ് ഉച്ചക്ക് ഒറങ്ങുവോ?
പ ഇനി ഉറങ്ങത്തില്ല ഒരറക്കമേ ഒള്ളൂ എപ്പ ഇറങ്ങി തന്നെ പിന്നെ പിന്നെ വൈകിട്ടത്തേക്കെ ഒള്ളൂ
ആഹ്
വൈകിട്ട് പിന്നെ ലൈറ്റ് ആയിട്ടായിരിക്കും അതിന് ഇന്നിപ്പോ നേരത്തെ എണ്ക്കുന്നത് കൊണ്ട് ചെലപ്പോ പത്തരയൊക്കെ കഴിയും അല്ലെ പതിനൊ മണിയൊക്കെ കഴിയും
ആഹ് എത്ര ആകെ രാവിലെ ഒറങ്ങത്തുള്ളൂ എന്നിട്ടും പത്ത് പതിനന്ന് മണിവരെക്കെ
ആഹ് അത്രം വരെ ഇരിക്കും കളിയ ഇ വൈകിട്ട ആകുമ്പ വന്ന് കഴിയുമ്പോ അങ് കളി പോകും
ഇനി ഇന്ന് വെള്ളിയാഴ്ചയല്ലേ നാളെ ക്ലാസൂല്ലല്ലോ
ആഹ് അതാ ത പിന്നെ ഇന്ന് വെള്ളിയാഴ്ച പിന്നെ വന്നു കഴിയുമ്പഴേ ഇപ്പ പട്ത്തത്തിന്റെ കാര്യം ഇപ്പ നാളെ പോവ്ണ്ടല്ലോ അ എല്ലാം പെന്ഡിങ്ങ് ആയിര് ഉം പഠിക്കാനൊന്നും ഇരിക്കുന്നാണെങ്കിൽ ഇരിക്കത്തില്ല
ആഹ് രണ്ട് ആൺകുട്ടികളല്ലേ ആഹ്
രണ്ടു പേരുംകൂടെ പിന്നെ കളിയ കര്തി ഒത്തിരി ആയപ്പോ ഉം കളിക്കാനൊക്കെ ആയപ്പോത്തേക്ക് വലിയ കൊച്ചാന്ന് പറഞ്ഞ് ആഹ് നടക്കുന്ന്
നടക്കും
ഉം പിന്നെ വലിയ വർത്തനം ആയിട്ടില്ല
ഇല്ല പല്ലില്ലേ
പല്ലൊക്കെ വന്ന് വന്നാലും എല്ലാം ഒന്നും പറയത്തില്ല പേര് അങ്ങനെയൊക്കെ പറയുന്നേള്ളൂ
ആഹ ഫുഡ് എന്താ കൊടുക്കുക
പിന്നെ നമ്മള് നമ്മള് കഴിക്കുന്നൊക്കെ തന്നെയാണ് സ്പെഷ്യലോന്നന്ന് ഇല്ല ഇങ്ങനെ കുറുക്കൊക്കെ ആദ്യം നേരത്തെ കൊടുത്തു
ല്ലപ്പോ
റഗിയ ഒന്നും അവക്കത്ര ഇഷ്ട അല്ലേ നേരത്തെ കുറുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോലെ റഗിയ ഇി തിന്നോക്കി ആദ്യമേെ കൊടു കുറുക്ക് രൂപത്തിലുള്ളതന്നും പിന്നെ പിന്നെ ചോറ് തന്നെ നമ്മൾ ഞരടിയൊക്കെ അങ്ങനെ
ഉ
ആഹ അതിലോട്ട
അല്ലലും അതെ പിള്ളേര് എന്റെ കൊ ച്ച്. ഞാന് കുറുക്ക ഉണ്ടാക്കുന്ന കണ്ട അപ്പ കരയും
ആഹ കുറക്ക് കുറക്ക ത അില്ലാ കൺസിസ്റ്റൻസ ഉള്ളോ എങ്ങന ഫുഡ ഒന്നും
ആ പാത്രം എടുക്കുന്ന കണ്ട പാത്രം എടുത്തിട്ട് കുറുക്കല്ലെങ്കിലും ഇപ്പ ചുമ്മാ നമ്മളെ പാത്ര ഇട്ട് എളക്കും
ഇഷ്ട മഅല്ലെ
ഇഷ്ടേ അല്ല പിന്നെ എങ്ങനെേലും കുത്തി കൊടുക്കണ്ടേ പറഞ്ഞ് അങ്ങനെ അങ് കൊടുക്കും
ആഹ ആ ആഹ അ ഇതിന് അങ്ങനെ ഇതിനെ കുർക്ക് നേരത്തോട്ടെ ഇങ്ങനെ താല്പര്യംല്ലാത്തോണ്ടേ നമ്മള് പിന്നെ അവന്റെ ഇഷ്ടം ഇഷ്ടുള്ള രീതിൽ ഇങ്ങനെ അല്ലാത്ത ചിലതൊക്കയതാല്പര്യം അല്ലാത്തൊന്ന ഒന്നാണ് ചോറൊക്കെ ആണെങ്കും ഞെവിടി കൊടുത്തൽ പിന്നേ കഴിക്കുായിരുന്നു കുഞ്ഞു ഇങ്ങനെ കുറുക്ക് രൂപത്തിലുള്ളത് വലിയ ഇഷ്ടമല്ലാണ് കാരണം അങ്ങനത്തെ പിടി ചെയ്തോന്നും
ആ അ കുഞ്ഞു പിന്നെ ചോറ് ഞാന് മിക്സിയിലിട്ട് അരച്ച് കൊടുക്കും എന്നാലും അതൊരു ഉപ്പുള്ളതല്ലേ അപ്പൊ പിന്നെയും കഴിക്കും
ആ് അതെതെ ചില കുഞ്ഞുങ്ങൾക്ക് ചില ടേസ്റ്റ് എന്റെ മൂത്ത കുഞ്ഞു ഇങ്ങനെയ അല്ലേ അവനു എന്നാ കുറുക്കൊക്ക ഒരു സമയം വരെ ഇവന് അങ്ങനത്തെ ടേസ്റ്റ് അല്ല ഇങ്ങനങ്ങനെ അതേുള്ളതോ അതിനോടല്ല താല്പര്യം പിന്നും ചോറൊക്കെ കഴിക്കും ക്കാനും ഇപ്പ ഇച്ചിരി തോരണ്ന്റെയൊക്കെ നമ്മൾ ഇച്ചിരി ഞെരിഒക്കെ കൊടുത്താ കാരറ്റ് അതൊക്കെ കഴിക്കും ഉം അതൊക്കെ കഴിക്കും അങ്ങനെ ക ഇഷ്ടമുള്ളവക്ക് കൊടുത്താ മതിന്നേ ഉള്ളു വല്യ ഫോഴ്സ് ചെയ്യുന്നതും ഇഷ്ടമല്ല വേണോ ചോദിക്കുമ്പോ ആന്ന് പറയും അങ്ങനെ ഉുള്ളത് കൊടുക്കും
ആഹ രാവിലെയൊക്കെ നമ്മൾ കഴിക്കുന്നത് തന്നെ ആവലേ
ആ അത അ ആ മുട്ട വെള്ള കഴിക്കും ഉണ്ണി കഴിക്കത്തില്ല അത് രാവിലെ തന്ന് മസറ്റായിട്ട് പോവും
ആഹ് ഡെയിലി ഒന്ന് കൊടുക്കുംല്ലേ
ആഹ് ആഹ് അത
ഏത്തപ്പഴൊക്കെ കൊടുക്കുവോ
അത് ചിലപ്പോ ചിലപ്പം കാ കൊടുക്കുമ താപര്യ ചിലപ്പോ ഇഷ്ട
പുഴു പുഴുങ്ങി കൊടുക്കുക ചെയ്യാ വേ
ആഹ് പുഴുങ്ങി പുഴുങ്ങി പുഴുങ്ങിട്ട കുഞ്ഞു കുഞ്ഞു ഫ്ലൈിട്ടട്ട
ആഹ്
ചിലപ്പോപ്പ ആണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്ക
അ അതെ
അങ്ങനെയൊക്കെ കഴിക്കും മോന ഇപ്പ എത്രയായി കുഞ്ഞിന്
കുഞ്ഞിന് ഒന്ന് ഒരു വയസ്സ്
ആഹ് ആപ്പനി ഇപ്പ നോർമൽ ഫുഡൊക്കെ ആകാലൊ
നോർമൽ ഫുഡ് ഞാൻ കൊടുക്കുന്നുണ്ട് പ ഒരു പത്ത് മാസം തുടങ്ങിട്ട് ചോറ് ഒടച്ച് കാരണം കുറുക്ക് കഴിക്കാൻ ഭയങ്കര മടിയാ
ആ മടുപ്പ അത് എന്റേതും അങ്ങനൊയിരുന്നു ഞാൻ പിന്നെ നേരത്തെ തന്നെ അങ്ങനെ ആയത് അതിനോട് താല്പര്യംല്ല ഇഷ്ട ഉള്ള നമ്മുടെ കൂടെ എപ്പഴും ഇങ്ങനെ ഒക്കെ കഴിക്കാൻ വായിലൊക്കെ വെക്കാൻ ഇഷ്ടവാ അപ്പം അങ്ങനെങ്ങനെ നോക്കിയപ്പോ അതാ താല്പര്യം
നമ്മൾ എന്തെടുത്താലും അവൾക്ക് വേണം പക്ഷെ ആഹ് ഒരു രണ്ട് വക കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുപ്പ് കഴിഞ്ഞു
ആച്ചരി ള്ളൂ എല്ലാം അങ്ങനെ ക്വാണ്ടിറ്റി കൂടുതലായിട്ടില്ല എല്ലാത്തന്നും ഇത്തിരി ഇത്തിരി ആവും
ആഹ് അത്ര തന്നേ ഉള്ളൂ അപ്പൊ ഞാൻ എങ്ങനെലും രണ്ടു നേരം കുർ ക്ക്ങ്ങനെ എന്തേലും അധികം ഇഷ്ടല്ല
അല്ല ഇത് നല്ലതാ എന്നാൽ പിന്നെ പാൻ കേക്ക് പോലെ ആക്കി കൊടുക്കാ
അങ്ങനാണെങ്കിലും അതിന്റെ ഒരു ഒട്ടൽ വരുമ്പോ അത് അവൾക്ക് മനസ്സിലാവാണെ ഞാൻ ഞാൻ അതൊക്കെ പരീക്ഷിച്ചു എത്തപ്പഴം എങ്ങനേലും തിന്നേണ്ടേ പറഞ്ഞട്ട് ഏത്തപ്പഴ തിന്നാനും വേറെന്നല്ല ഡെയിലി ഏത്തപ്പഴം കൊടുക്കുന്നുണ്ട് അവൾക്ക് കാൽഷ്യത്തിന്റെ കൊറവുണ്ട് അപ്പൊ ഞാൻ ഡെയിലി ഏത്തപ്പഴും മുട്ടയും കൊടുക്കും അപ്പ ഈ ഏത്തപ്പഴം കഴിച്ച് കഴിച്ച് കഴിച്ച അവൾക്ക് മടു പ്പാണ് അപ്പൊ ഞാൻ അത് പാൻ കേക്കാക്കുമ്പോ അങ്ങനെ അതില് ഏഹ് മറ്റേ പേസ്റ്റ് പോലാക്കിയിട്ട് ഒഴിച്ചിട്ടു കൊക്കും അപ്പോ ഇതിന്റെ ടേസ്റ്റും ഇത് രണ്ടും കൂടി ആകുമ്പോൾ അവർക്കറിയാം ഇത് ഈ ഇതിന്റെ ഒര് ഒട്ട് ട്ടല് വരുവല്ലോ ഈ കുറുക്കന്റെ അപ്പൊ
തിക്നെസ് വരും പൗഡർ ആണോ അതിന്റെ പൗഡർ വല്ലേ അതോ അരച്ചെടുക്കും
രണ്ടും ഉണ്ട് ചെലപ്പോ ഇപ്പൊ യൂസ് ചെയ്യുന്നത് പൗഡറണ് റാഗി മാത്രല്ല ആഹ് മറ്റേ അമൃത പൊടി കിട്ടുവല്ലോ
ആഹ് ആഹ് ആഹ് എല്ലാം കൂടെ മിക്സ് ആക്കിട്ട് അതിനത്തെല്ലാം ഉണ്ട
അതിനകത്തൊരു പാലിന്റെ ചൊവയും പക്ഷെ അതൊന്നും തീരെ ഇഷ്ടല്ല ഉപ്പ്ള്ളതാ ഇഷ്ടം
ആഹ് എന്റെ കുഞ്ഞിനും മധുരള്ളത് ഇഷ്ടല്ല ഉപ്പാ ചെറിയ പുളിരസം ഇതൊക്കെ ഇഷ്ട്ടവ
ആഹ് ചോറിന്റെ കൂടെ ആഹ് അതൊക്കെ ഇഷ്ടവാണ് ഇപ്പൊ ഞാൻ തൈര് കൊടുക്കും തണുപ്പല്ലേ പറഞ്ഞിട്ട് പിന്നെ ഈ ചോറില് നമ്മള് വെജിറ്റബിൾസ് ഇട്ടിട്ട് ഉം മറ്റേ പരി പ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് അങ്ങനത്തെൊക്കെ ഇഷ് ട്ടാ പക്ഷെ അതൊന്നും മൂന്ന് നേരം കൊടുക്കുന്നത് ഈ റാഗിയുടെ അത്രയും നമുക്ക് നല്ല ബെനിഫിറ്റ് കിട്ടില്ലല്ലോ അപ്പൊ അത് കാരണം ആഹ് ഒരു നേരം ര രാവിലെയും വൈകുന്നേരവും എന്തായാലും കുറുക്ക് ഏതെങ്കിലും കൊടുക്കും ആരോഗ്യ മിക്സ്ണ്ട് അമൃതം പൊടിയുണ്ട് റാഗി ഉണ്ട് അപ്പൊ അയ്ല് ഏതെങ്കി ങ്കിലൊക്കെ മാറി മറിച്ച് ഉച്ചക്ക്
ഉം
ക്ക് ചോറും
ആഹ് ആഹ്
ഇപ്പം അതേപോലെ ഏഹ്
മ്
ഇത് അങ്ങനെ ഇപ്പൊ ഒരു കൃത്യമായിട്ടൊരു പാറ്റേണൊന്നൂല്ല ആൾക്ക് ഇഷ്ടവുള്ളതൊക്കെ മാറി മാറി കൊടുത്താവും
എങ്കില് കഴിക്കണണ്ട കഴിഞ്ഞാൽ എല്ലാലും വേണം നല്ലത് കൊട്
ഉം ആഹ് അങ്ങനത്തെ അത് അത് കഴിച്ച് കഴിഞ്ഞ പിന്നെ അഹ് പോലെ ആഹ് ഇഷ്ട്ടല്ല എന്റെ കുഞ്ഞ്ന് നട്തോക്കെ ഇഷ്ടവാണ്
ഇഷ്ടണല്ലേ ഇത് നട്ട്സ്ഒക്കെ കൊടുത് കഴിഞ്ഞാ വോമിറ്റ് ചെയ്യണ പോലെ
ആഹ് ചില അലർജി ഉണ്ടെന്ന് പറയും ചെല കുഞ്ഞുങ്ങൾക്ക് പിന്നെ
അലർജി ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടറെദിച്ചു ചൊറിച്ചിലോ കാര്യങ്ങളോ എന്തേലും ഉണ്ടോ ച്ചു ഇല്ല പർഞ്ഞു അങ്ങനെന്നുമല്ല ഇവള് ഇത് അത ഇനിയിപ്പോ തീരെ ഞാൻ നല്ല പൊടി വച്ചിട്ടല്ല കൊടുക്കുന്നത് കുറച്ച് ഗ്രെയിൻസ് പോലും ഇങ്ങനെ ആയിട്ടാ അപ്പൊ അതാ തൊണ്ടയിൽ ചെല്ലുമ്പോ ഒരു ഇറിറ്റേഷൻ എന്തേലും നട്ട്സ് കൊടുത്ത കഴിഞ്ഞാ അപ്പോ വോമിറ്റ് ചെയ്യാൻ വരും
ആഹാ പല്ലെല്ലാം വന്നു ആണപ്പല്ലി ചവയ്ക്കാനായിട്ട്
പല്ല അഞ്ചാം മാസം മുതലേ വന്നു അണപ്പല്ല് ഒന്ന് രണ്ടെണ്ണം ഒര് സൈഡില് വന്നിട്ട്ണ്ട്
ഉം
ചവച് തിന്നും ചവയ്ക്കായികഒന്നും ഇല്ല
ഇല്ല ആഹ് അ താല്പര്യ ഇല്ലാത്ത കൊണ്ടും ചിലപ്പോ അങ്ങനെ വരും
ആഹ് എന്നും ഈ സാധനം ഇതാണ് ഞാൻ പറയല് പാത്രം കു ഇങ്ങനെ എള ഇളക്കണ കണ്ട പ്പം കരയാൻ തുടങ്ങും ഓൾക്ക്ള്ളതാണ്
സാധനം തന്നെ കൊടുക്കുമോ മട്പ്പ രണ്ടു ദിവസം കഴിക്കുലോന്ന് മൂന്നാമത്തെ ദിവസം കൊടുക്കുമ്പോ മട്പ്പ മാറി മാറി പോകുന്ന താല്പര്യം ഉം പിന്നെ ഇതൊക്കെ പൊടിക്ക് താല്പര്യം ഇല്ലേ ഇതൊക്കെ കപ്പലണ്ടി അങ്ങനെ കൊടുത്താ പിന്നെ ന്ട്സ് അങ്ങനെ കൊടുത്താ മതി ആഹ് അല്ലാതെ ഇതൊന്നും പൊടിച്ചു ഇതരു കുറുക്കില്ല ത് ന്ന് താല്
അത് ഈ മറ്റേ ആപ്പിളൊക്കെ കൊടുക്കുമ്പോളേ തൊണ്ടേ പൂവണെ മൊത്തയിട്ട് ചവയ്ക്കാണ്ടേ അപ്പൊ ഒരു പേടിയാ ഈപ്പോ നട്സ് എങ്ങാനും തൊണ്ടയി പോയാലോ വിചാരിച്ച്
ആഹ് ആഹ് ആഹ് ഞാനും രണ്ടായിട്ട ഒന്ന് സ്റ്റ് ചെയ്തിട്ട് കൊടുക്കും പിന്നെ അതങ്ങ് കടി ചവക്കുന്നഒക്കെ ഇങ്ങനെ കുറിക്കുന്ന പോലൊക്കെ ഇഷ്ടാവ നമ്മളിങ്ങനെ വാർത്തട്ടൊക്കെ കൊടുത്താ വല്യയ
ഇപ്പൊ വിളിക്കാവേ ഒരു മിൻറ്റ്
ആഹ് അ